കേക്കാമോ ചേച്ചി
ഉം കേക്കാടി
എന്തെട് കണ്ണ് കുഴപ്പില്ല പക്ഷെ ഒരാഴ്ചത്തേനും മരുന്നൊക്കെ ഒഴിക്കണഇ ഇപ്പൊ ആ ചുവപ്പ് ഒക്കെ അങ് മാറി
എന്ത്പറ്റിയെന്ന് പറഞ്ഞു
അത് ചെങ്ങണ്ണാണന്ന്
ഉം വീട്ടിലാടി ഇല്ല ടിവി ഇട്ടിയേക്കുന്ന ആ ഞാൻ പോന്നില്ല കുഴപ്പല്ല - കുറക്കണ്ട ഞാൻനാളെ ഇല്ല ട്യൂഷനുണ്ട്
ട്യൂഷൻ ഉണ്ടോ എവിട ടാർജറ്റോ
ആഹ
ഉം ഉം ഉം പിന്നെന്ത പറ്റി വരാഞ്ഞേ
ഇന്ന് നിങ്ങൾ എവിടെ പോവാന്ന് പറഞ്ഞു
ആഹ ആഹ് പോയിട്ട് ഞങ്ങളങ്ങ് വന്നായിരുന്നേ
അവള് പറഞ്ഞ് ഇന്ന് വരത്തില്ലന്ന എനിക്ക് മെസ്സേജ് ഇട്ടായിരുന്നു
ആ ഞങ്ങളാണെങ്കി പോയരുന്ന ആ ഞാൻ അമ്മ എനിക്ക് അമ്മയുടെ കൂടെ അമ്മെ കാണിക്കാൻ ഡോക്ടറിന്റെ അടുത്ത് പോണമായിരുന്ന കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കോപ്പ പ്പില്ലാം എടുത്തിട്ട് അങ്ങ് അ ചേച്ചി അടുത്ത ചെന്ന് പിന്ന ഞങ്ങൾ ഒര് മിച്ച് വാങ്ങാൻ പോയി വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോയി ഉച്ചയ്ക്കെ ആയപ്പോഴത്തേന് കഴിഞ്ഞ ചേച്ചി ഒരു മണിയൊക്കെ ആയപ്പോഴത്തേും കഴിഞ്ഞ
പെട്ടെന്ന് കഴിഞ്ഞ
അന്നാല് നല്ല തിരക്കുണ്ടായിന്നു ടോക്കാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ടോക്കന അനുസരിച്ചൊന്നും അല്ല ട്ടോ ആൾക്കാാര് കേയറിയത്
ആഹ്
ആ എന്നാലും നല്ല ആൾക്കാരെ എനിക്ക് ആ കുറച്ചും കൂടി ആൾക്കാർ ഉണ്ടായെന്ന് തോന്നുന്നു
മഴയുണ്ടായിരുന്നു മഴയായിരുന്നുല്ലേ
ആ മഴ തണുപ്പ് മഴ ചിലപ്പോ ഭയങ്ക ര മഴ ആയാലോ
ആ അത് കഴിഞ്ഞിട്ട് പോയി പഠിച്ചോ ഇല്ലല്ല നീ
ആ ഒരു സംശയം ചോയ്ക്കും ചെറ്ക്കം വന്നായിരുന്നോ വീഡി
അന്നായിരുന്നോ
ഉം ഇന്നലെ ചേച്ചെടുത്ത് എന്തേലും ഇണ്ട് ന്ന് ചോയ്ച്ചോ
ആ എന്തോ ചോദിച്ച
ഉം ഉം ഉംഇപ്പം കൊറേ പുതിയ ആ ആഹ് പുതിയ പുതിയ ആൾക്കാരാണെങ്കി കൊറേ പേര് വരുന്നുണ്ട്
അറിഞ്ഞും കേട്ടൊക്കെ വരുന്നെ ആയിരിക്കും
ഏടിക്
ഇപ്പൊ സത്യം പറ്ഞ്ഞ ഇരിക്കാ സ്ഥലവില്ല
ആ അതാ ന്നാന്ന് നേര്ത്തെ എനിക്ക് തോന്നുന്നു നേര്ത്തെ ഒക്കെ വരുന്നവരന്ന ആരോടും അങ്ങനെ അധികം പറയത്തില്ല ഇപ്പം ഇതാ ആരെങ്കിലു ഒക്കെ പറഞ്ഞറിഞ്ഞായിരിക്കും ഇപ്പ സത്യം ഇരിക്കാസ് സ്ഥല വില്ല ചെല സമയത്ത് ആണെങ്കി നല്ല തെരക്കായിരിക്കും
ആ ഇപ്പ നമ്മള് പിന്നെ അങ് അറ്റത്തെല്യോ കസേരയിട്ട് ഇരിക്കുന്ന
ആഹ് ആന്ന് ആന്ന് ആന്ന് ചെല ഇല്ല ഒറക്കെ വായിക്കുന്ന ഒരു പുള്ളിക്കാരൻ ഉണ്ടല്ലോ അത് വന്ന് കഴിഞ്ഞാൽ പിന്നെ വാക്കിയുള്ളവർക്ക് ഒന്നും കേക്കാ ഒന്നും പറ്റത്തില്ല ഇന്ന ഉണ്ടായിരുന്ന കൊറെ പേര് പുതിയ
ഉം ഇത് എർക്ക്ന ഞാൻ കണ്ടിട്ടില്ല
അകത്തിരിക്കുന്നെ വെളിയിരുന്ന് രണ്ടും മൂന്ന് ചെറുക്കാന്മാരെ കൂടി ടെ ഇരുന്നു വായിക്കുന്നെ ക്കെ വായിക്ക്യ ആഹ് മൺ ആ അത് ഉണ്ട് ആഹ് അത് ഒറക്കെ വായിക്കും. വേറരു അവരുടെ കൂടെ ഇരിക്കുന്ന വേറൊരു അകത്ത വന്നിരിക്കുന്ന ചെല സമയത്ത്
പക്ഷേ ആ വണ്ണ ഒള്ള ചെറുക്കെനെ എനിക്ക് നേര്ത്തെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് പിന്നെ അവന് എനിക്ക് തോന്നു ലിസ്റ്റിലുണ്ട്.
ഉം ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്.
ഉണ്ട് അന്ന് ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞഞ് കൊടുക്ക- നിക്കുന്ന ഒരു വിഷയത്തിൻ്റെ ഒരു അടിസ്ഥാനത്തി ഓൻ ആഹ് പറയുന്നത് കേൾക്കണം. നല്ല നോളജ് ഉണ്ട് അവന്.
ആഹ് ചേച്ചി അവിടെ ഇരിക്കുന്ന പകുതി പേരും അതില് ലിസ്റ്റിലുള്ള ബോയ്സ് അവിടെ ഇരി- ക്കുന്നത്.
എല്ലാവരും ഈ പോലീസിന് കയറുവാ
ആന്നന്ന് എല്ലാരും ഉണ്ട് ഞാൻ പറഞ്ഞ ഇപ്പൊ ഉറക്കെ വായിക്കുന്നന്ന് പറഞ്ഞാ വേറൊരു ചെറക്കനുണ്ട്. അതും പോലീസിന് കയറുക അത് ലിസ്റ്റിലുണ്ട് അവിടെ. എന്നോണ്ട് പറഞ്ഞാരുന്നു. അതും ഇരുന്ന് ഉറക്ക വായിക്ക അതാ ഇന്ന് ഇരുന്ന് ഉറക്ക വായിച്ചു പിന്നെ പുതിയ രണ്ട്- ണ്ട് പേര് വന്നിട്ടുണ്ട് കേട്ടോ.
ചെറുക്കൻ മാരോ പെങ്കോച്ചുങ്ങളോ?
ആഹ് രണ്ട് ചെറുക്കന്മാരൊപ്പൊ ഞാൻ പറഞ്ഞപ്പ ചേച്ചി പറഞ്ഞ് - ആ് മറ്റേ ചേച്ചി പറഞ്ഞ എന്താ അവര് ഇന്നലെ മുതല് വന്നേന്ന് പറഞ്ഞ്. ഇപ്പൊയാൾ കണ്ടിട്ട് -
ആഹ് കണ്ട് കണ്ട് കണ്ട് ഞാൻ പറയാം ഒരു വെളുത്തിട്ട് ഒരു നീളം കുറഞ്ഞൊരു നീളം കൂടിയത്
ആഹ് ഒരു നീളം കൂടിയത്.
ആഹ് നീളം കുറ ഞ്ഞോരക്കനേ പഠിപ്പിക്കുന്നേ. ആഹ് നീളം കുറഞ്ഞറുക്കനാവുമ്പോ ആ ചെറുക്കന് പറഞ്ഞ് കൊടുക്കുന്നത്.
ആഹ് ആഹ് ആഹ് പക്ഷെ അവര് ഉറക്കെയൊന്നും സംസാരിക്കത്തില്ലട്ടോ അവര് ആഹ് ഇന്ന് വരുന്നുണ്ട് ന്നൊക്കെ ‌ പക്ഷെ എവിടോ കണ്ട് നല്ല പരിചയ നീള ഒള്ള
അപ്പ അധികം പ്രായം കാണത്തില്ലടി.
ഇല്ല ഇല്ല പ്രായൊന്നുംല്ല എവിട കണ്ട് നല്ല പരിചയോടെ എവിടക്കെ വെച്ച് കണ്ട് ഒന്നറിയാൻ വയ്യ ഉം തയ്ച്ചോ?
ല്ല കഴിച്ചില്ലാ
ഉം തിങ്കളാഴ്ച്ചവരുവോ?
ആഹ് വരും വരും.
ഉം ഉം ഉം
കണ്ണിന്റെ എല്ലാം മാറിയില്ലല്ലയോ?
ആഹ്. മാറി മാറി അത് എട അത് ആ മരുന്ന് ഒഴിച്ചപ്പോഴേ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേന്- ആഹ് ചുമപ്പൊക്കെ അങ്ങ് മാറി പക്ഷെ- ആഹ് ഒരു ചൊറിച്ചില് ഉണ്ട്ട്ടോ കണ്ണില്ങ്ങനെ. പിന്നെ ഒരാഴ്ചത്തേന് ആഹ് മരുന്ന് ഒഴിക്കണം മൂന്ന് തുള്ളി മരുന്നു ഉണ്ട്. അതിപ്പോൊ ഒരു തുള്ളി മരുന്ന് ഒരു നേരം ഒഴച്ച് കഴിഞ്ഞഞ് അഞ്ച മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്തത് ഒഴിക്കാവു. കഴിഞ്ഞിട്ട് അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്ത് തൊഴിക്കാവു.
എനിക്ക് വന്നപ്പോ ഞാൻ ഗവൺമെന്റ് ആസ്സിലാ കാണിച്ചേട്ടാ.
ആഹ്
പെട്ടെന്ന് മാറി.
എനിക്ക മാറി എനിക്ക് ആ തുള്ളി മരുന്ന് ഒഴിച്ച് രാത്രി ആയപ്പോത്തിനും- - കണ്ണിലെ ചുമപ്പും കാര്യങ്ങള് ആഹ് കണ്ണിലെ ചുമപ്പും കാര്യങ്ങളെല്ലാം മാറി.
ആഹ്
പക്ഷെ എന്താ ഒരു ചൊറിച്ചല് പോലെ ഉണ്ടേ ച്ചി യത് വേറെ ചുമന്ന കളറോ അങ്ങനെന്നുംല്ല അവര് പിന്നെ പറഞ്ഞു ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് വരണം. ആഹ് ഡോസ് കുറച്ചുള്ള മരുന്ന് തരാം അത് അത് തരാതിരിക്കരുത് അല്ലെങ്കിൽ ഇതൊക്കെ പിന്നെയും പിന്നേ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കൂന്ന്. വെറുതെ പറഞ്ഞായിര് അതോ ആന്നോ.
ആഹ്.
ആ അവിടെന്നെങ്കി ഞാനാണെങ്കി ഇന്ന് ഇന്ന് പിന്നെ ഗവൺമെന്റിലു ഉണ്ടായിരുന്നു. പിന്നെ അവിടെ. പോയില്ല ഞാൻ വേറെടത്ത് ഇന്നലെ പോയി അങ്ങ് കാണിച്ച്. ആഹ് ന്നാ ന്ന്. അവടെ ഇത്ര ടോകണ അപ്പം തീര അന്ന് ഞങ്ങള് പോയി ചോയ്ച്ചപ്പോ അങ്ങനെ ആയിര്ന്ന്. രാവിലെ ഏഴ് മണിക്ക് വിളിച്ചു പറയ്ണ്.
വിളിച്ചു പറയല്ല നേരെ പോവല്യോ.
അല്ല ല്ല വിളിച്ചു പറഞ്ഞാ മതി. അവിടെ ഒരു നമ്പർ തന്നാര്ന്ന്. അതില് വിളിച്ചാ മതിന്ന് പറഞ്.
നെ കാണോ?
ആഹ് അവന് അവിട്ന്ന് അവ്ട്ത്തെ. ആഹ് ഞങ്ങള് ചെന്ന് ചോയിച്ചപ്പോ അവിട്ത്തെ നമ്പർ തന്നിട്ട് പറഞ്ഞ് ഇതീ വിളിച്ചു പറഞ്ഞാ മതീന്ന് പറഞ്ഞ.
ഉം.
ഏഴ് ആഹ് ഏഴ് മണി മുതലുണ്ട്. ഇത്ര ടോക്കൺ വരേ ഒള്ളൂ അത് കഴിഞ്ഞ ഇല്ലന്ന അത് എല്ലാ ദിവസ ഓഹ് ഇല്ല
ഓഹ് അങ്ങനെ ആഹാ.
ആഹ് എല്ലാ ദിവസവും ഇല്ല ഇത്ര നേരങ്ങാണ്ടൊക്കെ ഉള്ളൂ അത്. പിന്നെ എനിക്ക് ഇന്ന് അവിടെൊക്കെ വെ ആഹ് വേരിഫിക്കേഷനോക്കെ പോണ്ടേക്ക് പിന്നെ ഞാന് വെച്ചോണ്ടിരുന്നില്ലടേ. ഇന്നലെ തന്നെ. പിന്നെ അവ്ടെ കൊൺ വേറൊരു അവടെ കൊണ്ട് കാണിച്ച്. എന്താലും കൊറവുണ്ട് അത്‌ മാറി ആഹ്. പിന്നെ എനിക്കങ്ങ് മറ്റേ കണ്ണിലും കൂടെ അങ്ങ് ആയായിരുന്ന്.
ഉം ആണ്
ഇപ്പ എന്തായാലും അതെല്ലം. ആഹ് അതെല്ലാം അങ്ങ് മാറി കൊഴപ്പൊന്നും ഇല്ല. പിന്നെ ഒരാഴ്ച ആ മരുന്ന് ഒഴിക്കണേന്ന് പറഞ്ഞ്
ഉം ബാഗ് വാങ്ങിച്ചോടി.
ആ വാങ്ങി വാങ്ങി കണ്ടില്ലായിരുന്നല്ലേ.
എവിടന്ന് വാ ആഹ് പറയണ്ട ആഹ് ഞാൻ കണ്ടോളാ
ആഹ് ആഹ്. അത് ആഹ് ആഹ് വാങ്ങി നല്ല നല്ല ബാഗ് ആഹ് നല്ല ബാഗാ നല്ല ക്വാളിറ്റി കാര്യങ്ങളല്ലാം ഉണ്ട്ടെ വേഗം പൊ ട്ടൊത്തും എടുക്കത്തൊന്നുംല്ല നല്ല ബാഗ്. ഏഹ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് അഞ്ഞൂറ് രൂവായി.
അഞ്ഞുറായി അത അത് ന്നെ കിട്ടത്തുള്ളൂടി ഇപ്പം നമ്മളിപ്പം പൈസ ഇരുന്നൂറ് ന്നൂറ് രൂപയ്ക്ക് നോക്കി വാങ്ങിച്ചു കഴിഞ്ഞാലേ അത് അപ്പത്തന്നെ പൊട്ടും.
ആന്ന് അവര് ആ കടെ നിക്കുന്ന ചെറുക്കനും പറഞ്ഞ അല്ലാതെ വാങ്ങിച്ചു കഴിഞ്ഞ പൊട്ടിപ്പോവും നിക്കത്തില്ല്ന്ന് പശെ ഈ ബാഗ് നല്ലത് ആഹ് വല്യ പുസ്തകൊക്കെ വെച്ചാലും പൊട്ടത്ത് ഇടുക്കത്തൊന്നുംല്ല.
ഉം അതാ നല്ലത്
ക് കാണപ്പോഴേ ആഹ് അറിയ നല്ല നല്ല വല്യ ബാഗ് ഇച്ചി വല്യ ബാഗാ. ഇന്നാലും ഓഹ് എത്ര മൂന്നു ഒറയുണ്ട് മൂന്ന് ആഹ്. മൂന്നു ഒറയും ഒരു ചെറിയൊരു ഒറയുംണ്ട് മൊത്തത്തിൽ നാലെണ്ണം ഒണ്ട്.
അതെ അപ്പോ നിനക്ക് എത്ര വേണെങ്കിലും യൂസ് ചെയ്യാ പഠിക്കാൻ പോവുമ്പഴൊക്കെയ്.
ആഹ് ഇത് കൊറേ നല്ല സാധനങ്ങളും വെക്കാം. എല്ലാ സാനങ്ങളും കൊള്ളും ഇച്ചിരി വല്യ ബാഗാ തുണിയൊക്കെ വെച്ചോണ്ട് പോകാനും എല്ലാം. പറ്റും.
ഉം ഉം
ഉം മഴേ. ഇല്ല ഇല്ല കഴിക്കണം കുളിച്ചില്ല കുളിക്കണം കുറച്ച് പരിപാടിയൊക്കെ അങ്ങനുണ്ട് പിന്നെ ആഹ ഞാൻ ഇവിടെങ്ങ് ഇരുന്നങ്ങ്
പോയിട്ട് വന്ന ക്ഷീണം കൊണ്ട്
ആഹ ക്ഷീണം കൊണ്ട് അങ്ങനെ അങ്ങ് ഇരുന്നടെ പിന്നെ കുളിക്കാം പിന്നെ കുളിക്കാന്ന് പറഞ്ഞ് ഇപ്പൊ ഇത്രയും സമയം ആയി ഇനി ഒന്ന് കുളിക്കണം പക്ഷെ നല്ല തണുപ്പായിരിക്കും മഴയാതോണ്ടേ മഴ തോന്നു നിക്കുവാ എന്നാലും നല്ല തണുപ്പ് പ്പായിരിക്കും
തല നനച്ച് കഴിഞ്ഞാൽ പനി ആവത്തില്ലേ നിനക്ക്
ഇല്ലല്ല ഞാൻ ഇപ്പ അങ്ങ് നനക്കും ചേച്ചി ഏഹ് ഇല്ല ഇതും കൂടെ കണ്ണിൽ ഇതും കൂടെ ആയോണ്ടേ തല അങ്ങ് നനക്കും
ക്കണം തണുക്കണം
ആഹ തണുക്കണം പിന്നെ കണ്ണില് തണുത്ത വെള്ളം കോരി കഴുകണംന്ന് പറയും അതുകൊണ്ടാണ് ഞാൻ കഴിവ ത്തിലാട്ടോ അതുകൊണ്ടാന്ന്തോന്നു ചൊറിച്ചിലൊരു പൊടിയൊ
ആഹ് നല്ല തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ കഴുവണം
നല്ല വെള്ളത്തിൽ കഴുകല് എനിക്കന്തെങ്കിലും നല്ല ചൊറി അതുംന്ന് കയ്യം ഒന്നും ഇട്ട് തിരുമ്മാനും പറ്റത്തില്ല തിരുമ്മി കഴിഞ്ഞാ കണ്ണെങ്ങാനും ചുമക്കുവോ ചുമക്കത്തില്ല മന
പേടിയ
ഉം പിന്നെ വേറെ എന്തൊണ്ട്
പിന്നെ ഇങ്ങനെ ഇരിക്കുന്നു
ഉം ഇന്ന് മീനും ചിക്കനൊന്നും ഇല്ലേ
ഇന്നൊന്നും വാങ്ങിച്ചില്ല ഇന്ന് മുട്ടയാ അവിടെ വാങ്ങിച്ചോ
ആഹ് ഇവിടെ മീനൊക്കെയുണ്ട് മീനുണ്ട് തോരനുണ്ട് ചക്കയൊണ്ട്
ചക്കയുടെ സീസൺ കഴിഞ്ഞില്ലേ
ഈ ചക്കയുടെ സീസൺ കഴിഞ്ഞന്നാ തോന്നുന്നേ പക്ഷേ ഇവിടൊക്കെ മി ക്ക പ്ലാവിലും നല്ല ശെരിക്കും ചക്കയുണ്ട് ഇഷ്ടംപോലുണ്ട് പക്ഷെ മഴ പെയ്യുന്ന കൊണ്ടെല്ലാം വെള്ളം കേറിയേ
ആഹ് ഒരു ടേസ്റ്റ് കിട്ടത്തില്ല
ആഹ് ആഹ് ഒരു ടേസ്റ്റ് കിട്ടത്തില്ല ഒരു വല്ലാതൊയിരിക്കും അല്ല ശെരിക്കും ചക്കകിടപ്പുണ്ട് ആർക്കും വേണ്ട ഇപ്പം
ആന്ന് പക്ഷെ വെള്ളം കറിക്കഴിഞ്ഞാൽ കൊള്ളത്തില്ല
ആഹ് വെള്ളം കേറിയാ കൊള്ളത്തില്ല ഇവിടെ കൊണ്ടു വന്ന ചക്ക അതേപോലെ ആരുന്നു അങ്ങ് വെള്ളം ആയി പോയി കണ്ട് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് തോന്നും പഴുത്തിരിക്കുവാണെന്ന് പിന്നെന്നാ ശെരി ഉം ശരിയെട എന്നാ
ഇത് ക്ട്ട ആവുല്ലോ ഓക്കെ
ഇല്ല ഇല്ല ഇല്ല കട്ടാക്കണം ശെരി
ശെരിയെന്നാ